എന്തൊക്കെണ്ട് വിശേഷ സുഖല്ലേ ആഹ് കേൾക്ക്ന്ന്ണ്ട് അഹ് ആഹ് എങ്ങനെ പോണ് ഇല്ല്യാ ഫ് ഫുഡ് കയ്ച്ചില്ല പോവാൻ ന്ക്കാണ് ഭക്ഷണം കയിക്കാന്
ആഹ് ഹാ
നിങ്ങളൊക്കെ നേറ്ത്തെ കഴിക്ക്ണ പാർട്ട്യാണോ
ഇല്ല കഴിച്ചില്ല ഇവ്ടെ രാത്രി എന്തെങ്കിലും ഉച്ചക്കല്ത്തെത് കൂടാതെ എന്തേലും കറിയൊക്കെ വേണം
ആത്ശെരി രണ്ട് നേരം വേറെ വേറെ വേണ്ടി ണ്ട്യെരുലെ
ആഹ് എന്തെങ്കിലും ഒരു കറി എക്സ്ട്രാ വേണം രാത്രി
ചോറോ
ചോറ് കൊഴപ്പല്ല
ഉം അല്ല കടി അങ്ങനെ വേണ ചപ്പാത്തി അങ്ങനെന്തേ വേണോ?
ചോറ ഒന്നും ഒര് കറി എന്തെങ്കിലു കൂടെ വേണം അതേ ഒള്ളു
ആര് ആ ആര്ക്കാണ് അത്
ചേട്ടന ആ ചേട്ടന ഹസ്ബെൻിന
ആ അത് ശരി ആ അപ്പൊ നമ്ക്ക് ചൂടോടെ കഴിക്കുമ്പോ നല്ല
ആഹ് അതാ ചോറൊക്കെ എന്തായാലും ഉച്ചക്കത്തത് രാത്രി ആവുമ്പഴത്തേക്ക് തണു ത്തിരിക്കല്ലോ
ആ അത് ശരിയാ
ഏതെങ്കിലും ഒരു കറിയും കൂടെ ഉണ്ടെങ്കില് അതല്ല ഉച്ചക്കലത്ത അതേ ക്കറിയാവുമ്പോ ഒരു ഇൻറസ്റ്റ് തോന്നത്തില്ലല്ലോ
ആ ആ അപ്പൊ കൊർ ച്ച് വെച്ചാ മതി നേരം വെളുത്താലും വേറെ കറി വേണ്ടേ
ആഹ് അതെ അതെ രാത്രിൽത്തേക്ക് മാത്രാണ് വെക്ക ആ
ആ അതെ അതെ മീൻകറൊക്കെ പറ്റൊ മീൻകറൊക്കെ കൂട്ടോ
ഈ മീന് അല്ലാതെ എന്തെങ്കിലും പച്ച ഇന്നിപ്പ മീ കറിയാ വെച്ചെ
ആ രണ്ട് ഏതോരു മാസം നിങ്ങക്ക് മീൻ കൂട്ടാൻ പാടില്ലേ നോമ്പ് ഇണ്ടാവുമ്പോ
ഇല്ല അങ്ങനൊന്നുല്ല അത് ആരില് വൃ ഒക്കെ എടുക്കാണെങ്കി നോമ്പ്ഡ്ക്കാണെങ്കി മാത്രേ ള്ളൂ
ആആഹ് അപ്പം നോ
നമ്മള് എടുക്കണോന്ന് നിർബന്ധമൊന്നുല്ല ആഹ് അങ്ങനെ നോമ്പ് എടുക്കുമ്പം നോമ്പ് എടുക്കുമ്പം നമ്മള് മീനൊന്നും കൂട്ടാതെ എടു അതങ്ങനെ നിർബന്തോന്നൂല്ലേ ഷ്ട്ടോള്ളോർകെടുത്താതി
ആഹ് ശരി
കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ ചേട്ടന്റെ മാമന്റെ വീട് അടുത്താ അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം അങ്ങട് കൊണ്ട്പോ
ആഹ് ശെരി ഹ് ഹാ ഹാ
ത്തേക്ക് അവര് കൊണ്ടുവന്നാക്കും
ആഹ് അത് ശെരി എങ്ങട്ടേ പോവാ കുഞ് കുട്ടികളൊക്കെ യിട്ട് ടൂറായിട്ട് അങ്ങനെ പൊറത്ക്
അങ്ങനെ ഇല്ല ദൂ ഒത്തിരി യാത്രയാവാനുള്ള ഒരു വയസ്സൊന്നും ആയില്ല രണ്ടേ മുക്കാവയസ്സൊക്കെ ഒള്ളു
ആത് ശെരി
അടുത്ത് ബീച്ചിലൊക്കെ പോകും അല്ലാതെ ദൂരയാത്ര ഒന്നും വലു ഇല്ല
അത് ശെരി മൂത്ത കുട്ടിക്ക് രണ്ടേ മുക്കാൽ വയസ്സായിട്ടേള്ളു ല്ലേ
ഇരട്ട കുട്ടികളാ രണ്ടു പേർ
ആ അത്ശെരീ എരട്ട കുട്ടികളാകുമ്പോ എങ്ങനെയ്ണ്ട് കൊയ് ച്ചു വലുതാക്കാ പണിയെടുത്
നല്ല പാടാ അത് കാരണം ആ വൈകുന്നേരം ഹ് മാമി ജോലി ജോലിക്ക് പോകുന്നുണ്ടേ അപ്പം ജോലി കഴിഞ്ഞ് മാമി വരുന്ന സമയത്ത് രണ്ടുപേരേും കൂടെ അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകും എനിക്കൊരു റിലാക്‌സായിക്കോട്ടേന്ന് വിചാരിച്ച് ഹി ഹി
ന്നാലും ഇത്രെ ഇപ്പൊ ഇത്രെ ആയില്ലേ ചെറുതിലെക്കെ ആവൂലേ
ആഹ് ചെറുതിലയൊക്കെ നല്ല പാടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ചെറുതിലേന്ന് പറയുമ്പോ കിടന്ന് കളിക്കുന്ന പരിവമാവുമ്പോ നമുക്ക് പ്രശ്നം ഇല്ല സമയാ സമയം പാല് കൊടുക്കുക കിടക്കുക കിടത്തുകാന്നുള്ളതല്ലേ എളുപ്പ് പ്പോ ഓടിക്കളിക്കാനൊ തുടങ്ങുമ്പോഴാണ് പുറകെ ഓടൻ പാട് രണ്ടു പേര്
ആഹ
മോളും മോളുംആ മറ്റേതറഞ്ഞാ നമ്മക്ക്ത്ര പാ പാടില്ല
ശെര്യാണ് ശെര്യാണ് അത്ങ്ങനെ ട്വിൻസ
ണങ്കിൽ കുറുക്കോ ന്തേലും കൊടുക്ക വയറ് നിറഞ്ഞഴിഞ്ഞാൽ അവരിരുന്ന് കളിക്ക അല്ലെ കെടന്ന് കളിക്ക എഴഞ് കളിക്കാണെങ്കിൽ ഇത്രക്കിത്രക്കല്ലേ പോ
ആഹ് അത് ശെര്യാൺ
ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങിയപ്പഴാണ്
ആ അ ആ അല്ല ഈ ട്വിൻസാവുമ്പോ എന്താണ് ഒരുപോലേണോ ഡ്രസ്സൊക്കെ ഇട ക്യാ
ഇല്ല്യ ഒരേ കളർ നോക്കാറുണ്ട് അങ്ങനെ ര് ഒരേ കളർട്ട് ഇടാൻ ന്ക്കിഷ്ടം ത്ത അപ്പൊ മാക്സിമം എടു ക്കുമ്പം ഒരേ കളറ്ലെട്
ചെലര് കാണാ ഒരേ മോഡല് ഒരേ
ആഹ് ഇത്പ്പൊ മോൻ നും മോളു ആയതോണ്ട് റ്റീഷർട്ടെക്കെട് ക്കുവാണെങ്കി ഒരേ മോഡെലെട് അല്ലെങ്കില് ഒരേ കളറ് നോക്കി എട്
എല്ല ഇവര് രണ്ടുപേരും മ്മ് ന്താണ് ഒരുപോലെണ്ടോ കാണാന്
ല്ല്യ രണ്ടുപേരും കുഞ്ഞിലെ രണ്ടുപേരും ഒരുപോലിരുന്നേ ഇപ്പ വളർന്ന് ഇച്ചിരൂടെ ഒക്കെ ആയ പ്പൊ നല്ല വ്യത്യാസുണ്ട്
ഏഹ് അവരെ അച്ഛന് ഇവിടെ ആഹ് അത് ശരി മോന
മോന് മോന് ഭയങ്കര വി വികൃതി കൂടുതലാ മോള് പിന്നെ രണ്ടുപേരും അതൊക്കെ ഒണ്ട് സ്നേഹോ ആ അടിയുവാ നല്ല വഴക്കാ രണ്ടുപേരൂടെ എന്നാ കാണാതിരിക്കാൻ ക്കാനും പറ്റത്തില്ല അതാ കൊണ്ടു പോകുമ്പ രണ്ട് രണ്ടുപേരേം കൂട കൊണ്ടു പോന്നേ ഒരാള ഒറ്റക്ക് കൊണ്ടുപയി കഴിഞ്ഞാ ഒറ്റക്ക്ക്കുമ്പോ മൂടോ അ രണ്ട് പേർക്കും
അവ്ട അങ്ങനെ പോകുമ്പളൊക്കെ ഒരുക്കു ഇതുണ്ടോ
പുവാണങ്കി ഒന്നെങ്കി രണ്ടുപേരും പോകും അല്ലെങ്കിൽ രണ്ടുപേരേം കൊണ്ടു പോ ത്തില്ല ഒറ്റക്ക് ഒറ്റക്ക് കൊണ്ടുപോകുമ്പം രണ്ട് ണ്ട് പ്പേർക്കും വെഷമാ
ആഹ് ആഹ് ആഹ് അത് അങ്ങനെ തന്നെ അല്ലേ അവരു ഇപ്പം ഒള്ളതല്ലേ
ആഹ് അപ്പൊ അത് കാരണം നമ്മൾ എവിടേലും അഥവാ കൊണ്ടുവാണെങ്കി രണ്ടുപേരേം കൊണ്ട്പോകും പോവു ആണങ്കി രണ്ടുപേരേം കൊണ്ടോവും തിര്
ഹുംഹുംഹും ഇനി ഒര് വർഷം കൂടെ കഴിഞ്ഞാ സ്കൂളില് പോവാ
ഇതുകൊണ്ട് ഇനി എൽ കെ ജി ലെ ചേർക്കണം.
ആ അതാണ് അപ്പൊ പിന്നെ അമ്മക്കും തന്നെ ഒരു ജാതിയേണേക്കാരം പോവുമ്പോ
ആ അത് ശെരിയാ ഇപ്പോന്ന് പറയുമ്പം നമ്മള് ബിസി അല്ലേ ഫുള്ളിവര്ടെ പുറകെ വീട്ടിലെ ജോലി അത് കഴിയുമ്പം വീണ്ടും ഇവർ ള പൊറകെ ഒന്നും അറിയുന്നില്ലല്ലോ നേരം കിട്ടാത്തോണ്ട് അമ്മളൊന്ന്
പറയാനായിട്ട്ണ്ടാവും മറ്റേ മൂത്ര ഒഴിക്കണാനൊന്ന്ണ്ട്ന്നൊന്നും പറയിലല്ലാേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ